ആഹ് എന്നാടെക്കുവാടാ
ആഹ് ഉച്ചോ ഉച്ചക്ക്ള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുവായിരുന്നു കൊറച്ചു നേരം റസ്റ്റ്
ആഹ് ഒത്തിരി പണിയായിരുന്നല്ലേ
ആഹ് പണിയുണ്ടല്ലോ നമുക്ക്
ആഹ് പണീ പണി തീർന്നിട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എടക്ക്കെടക്ക്ന്നാ യിരിക്കും നല്ലത്
ആഹ് ഇവിടെ ആഹ് മഴയും ആഹ് അതാണ് ഉം എങ്ങനെണ്ട് ഓഹ് ആഹ് ആഹ്
വല്ലാത്തഫ് കാലാവസ്തീം വല്ലാതെ വെള്ളോ അല്ലേ
ആഹ് വെള്ളവുണ്ട് അതുമല്ല മഴ പെയ്യും അത് അടുത്ത നിമിഷം അടുത്ത വെയിലാണല്ലോ ഭയങ്കര കഠിനമായിട്ടുള്ള വെയിലാണ് നമുക്ക് സഹിക്കാൻ ഒക്കാത്ത തെ വെയില് ഒന്ന് മഴയൊക്കെ പെയ്ത് നമ്മളൊന്ന് ഒതുങ്ങുമ്പം ഒന്ന് മുറ്റ തെല്ലാ ഇറങ്ങി എന്തേലും ചെയ്യാന്നും പറ ഇറങ്ങുമ്പോ അങ്ങ് പയങ്കര വെയില് പൊള്ളുന്ന ചൂട് വെയിലനങ്ങ്
ഇല്ല ഞാനാണെങ്കി തുണി അലക്കി രണ്ട് മൂന്ന് ദിവസായിട്ട് ഇങ്ങനെ നമ്മടെ ഇത് വെച്ചീട്ടുണ്ട് ആഹ് അങ്ങനെ
ഡ്രയറലിട്ട് വെച്ചിരിക്ക്ന്നാ
അല്ലല്ല നമ്മള് വിരിച്ചിട്ടേക്കുവാണ് നമ്മുടേ വീടിനോട് ചേർന്നൊരു തുണ്ട്
ആ ഷെഡ്ഢില് ആ
അത് വിരിച്ചിട്ടേക്കുവ മൂന്നാല് ദിവസായി നമ്മളീ ഈ ഒണക്കി വെയിലത്ത് കെടന്ന് ഉണങ്ങിയാലല്ലേ ആ തുണിയേലെ ആ ഒരു വെള്ളം ആ ഒരു ഇത് കാണുവല്ലോ വെള്ളത്തിന്റെ അംശം
കാണും കാണും എത്ര ഷെഡിൽ കെടന്നാ ഒരു തണുത്ത ഈർപ്പ ആയിരിക്കും അതോടാ മടക്കി വെക്കാനോ നോക്കത്തില്ല മടക്കി വെച്ചാ പറ്റത്തില്ല അ
ആ അതെ അതെ സ്മെല് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് വല്ല അസുഖം പിടിച്ചേ കഴിഞ്ഞാ അതും അല്ല ഇട്ടോണ്ട് പോവണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പൊ യൂണിഫോം ഒന്നും ഉണങ്ങത്തേ ഇല്ല
ഓ യൂണിഫോമിന്റെ കാര്യമാണ് മെയിൻ യൂണിഫോമിന്റെയും കാര്യം എനിക്ക് പാട് ഇന്നേഴ്സിന്റെ കാര്യം മക്കൾക്കുള്ള ഇന്നേഴ്സ് ഉണ്ടല്ലോ അത് ഒണങ്ങാ ഭയങ്കര പാടായി
ഇപ്പം എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ഒന്നും രണ്ടും ഒ മാറേണ്ടതോ
അതല്ലേ എന്റെ മോക്ക് ചുമ്മാ വ എനിക്ക് പൊടി ഒരാളുണ്ട് അവനിക്കും വേണം മോള് രാവിലെ ഇട്ടോണ്ട് പോയിട്ട് പിന്ന ചെലപ്പം ട്യൂഷ് വന്നിട്ട് ഒന്ന് മാറും അത് കഴിഞ്ഞിട്ടിന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അതൊക്കെ ആകുമ്പോ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് വലിയ കുഴപ്പൊല്ലാട്ടാ ചെറിയ വെയിലുണ്ട്
ആഹ് എനിക്കാണെ ഒന്ന് വെയില് വന്നാ മതിയന്ന് ഞാൻ വി വിചാരിക്കുന്നു റ്റ ഒന്നും മുറ്റത്തോട്ടങ്ങാനും എട്ത്തിട്ടേ ഒണക്കി അങ്ങ് വെക്കാരുന്നു
കിടക്കുവാ കാറ്റും ഉണ്ട് മഴെടെ ഇതായിരിക്കും നീ പിന്നി ഇപ്പം മഴ സമയം ആണല്ലോ
ആഹ് നമ്മള് ഈ എറിച്ചില് വടിക്കുവേ ആ നമ്മള് വെള്ളം ഇങ്ങനെ അടിച്ച് കേറുമ്പോഴത്തേക്കും
അതും ആ ഞാൻ പിന്നെ ഒരു ത് ഒന്നോ അത് എനിക്കും ഉണ്ട് ഇതു ഉണ്ട് എനിക്ക് വാഷിംഗ് മെഷീൻ ചെള്ളായി പോയി അത് ഒണ്ടാര്ന്നപ്പ എനിക്ക് പാടില്ലാര്ന്ന്
ആണല്ലേ
അത് കാറ്റടിക്കുമ്പ അങ്ങ് നോർമലി അങ്ങനെ സ്മെല്ലൊന്നും കാണത് ത്തിലാ നമ്മളിച്ചിരി കംഫർട് തക ഒഴിച്ചിട്ട് കൊടുത്താമതി അതങ്ങ് ഒണങ്ങുമ്പയെ കാസന്റെ കാറ്റടി ഉണ്ടായല ങ്ങ് ഒണങ്ങുവാര്ന്ന് ഇപ്പ അതങങ്ങ് ചള്ളായോണ്ടെനി ഇവിന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കാ അന്നത്തേക്ക് നാ ക്കാൽ ഭാഗോണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് അകത്തിടും ബാക്കി ഫാനിന്റെ കാറ്റടിച്ച് ഉണങ്ങി കിട എടുക്കലല്ലേ നടക്കൂ അല്ലാതെ രക്ഷയൊന്നുഇല്ല വെളി തന്നെ ഇട്ടിരുന്നാ
ആഹ് ആ അതുപോലെ ഇപ്പെന്ന കൊതുകാണെ ഈ മഴ ഴയായെ പിന്നെ കൊതുക് കൊണ്ട് ഇരിക്കേണ മനുഷ്യന്
ന്നേരം എല്ലാട്ത്തും കൊതു കൊണ്ടില്ലേ ഞാൻ വിചാരിച്ച് ഞങ്ങള എൻറെ എനിക്ക് എൻറെ വീട്ടിലെ ഒള്ളന്ന് കൊതു
അയ്യോ അയോ എല്ലാട് ഞങ്ങടെ റവറും തോട്ടത്തിന്റെ നടുക്കാ വീട്
ആഹ് ആമ് പറയണ്ട ആഹ് ഞങ്ങളെ വീട്ടിന്റെ അടുത്തൊരു ഓടെൺ ഞാൻ വിചാരിക്കുന്ന അതുകൊണ്ടാരിക്കും കൊതുകെന്ന്
ഇല്ല ഇവിടാണെല് റബ്ബറിന റബ്ബറും തോട്ടവാ അപ്പം അവിടുന്ന് കൊതുക് വരും പിന്നെ അതുവല്ല ഇത് വഴിയൊരു ചെറിയൊരു കൈത്തോട് പോന്നുണ്ട് വല്യതായി ആ അങ്ങനൊക്കെ പോണത് കൊണ്ടേ
കൊള്ളണെങ്കി ഇവിട പ്രശ്നവല്ല
നിന്നില്ല ഒഴുക്കിൽ
ആഹ് അതാണല്ലേ ഉം ഇവിടെ ഞങ്ങക്കും അങ്ങനെതന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ രാവിലെ അങ്ങോട്ട് മഴ പെയ്താ ഉച്ചക്ക് കൊതുകായി പെട്ടെന്ന് അങ്ങ് ഇതാവും
ഉം അതുപോലെ ഞങ്ങളടെ വീട്ടിൽ ഒരു കിണറുണ്ട് ആ കിണറാണെ പൊട്ടക്കിണറാ അപ്പം അതിനകത്തും ഇതുപോലെ ആൾ ആൾക്കാര് സാധനങ്ങളെല്ലാം കൊണ്ട്
കൊണ്ടിട്ട് ആ എങ്കിലും പറന്നിങ്ങു വരത്തില്ലേ അവര് എത്രയോ കിലോമീറ്റർ സഞ്ചരിക്കൂന്നാ പറ പറയുന്നത്
കുത്തി കുത്തി ദേഹത്തെല്ലാം നമ്മുക്ക് നമ്മുക്ക് ഇത്രയാണെ കുഞ്ഞു പിള്ളാരെ അവസ്ഥ അതുങ്ങളടെ മുഖം എല്ലാം ചുവന്ന് ഇരിക്കും കുത്തി കുത്തി ഇപ്പം അസുഖങ്ങൾക്കും കുറവൊന്നുവില്ലല്ലോ എന്തോരോ അസുഖങ്ങളാണ് വെറ
ഓ ഇപ്പൊ വെറൈറ്റി പേരുകളൊക്കെ ആയിട്ടാ പുതിയ പേരുകളൊക്കെ ഇട്ടല്ലേ ഓരോന്ന് വരുന്നത്
ആ അതെ ഇത്രയും പേര് ഇടുന്ന കൊണ്ടാന്ന് തോന്ന് എന്ന
വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങ ങ്ങള് എല്ലാം വെറൈറ്റി തന്നെ സം സംഭവിക്കുന്നതൊക്കെ നമ്മള് ഈ കൊറോണൊക്കെ നമ്മള ത് സ്ഥലത്ത് വരൂന്നും ഏതോ ചൈനൽ കിടന്ന കൊറോണ നമ്മള സ്ഥലത്ത് വരൂന്നും നമ്മൾ എത്രയോ നാള് ക്വാറന്റൈനിൽ ഇ മരുന്ന് എത്രയോ പേര് മരിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന് നമ്മള് മനസ്സിൽ ചിന്തിച്ച കാര്യാമാണാ
അതാണ് നമ്മൾ വിചാരിക്കാത്ത ആയിരിക്കുവല്ലോ നട
ഉം അത് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ചിന്തിക്കും ഇങ്ങനെ ചുമ്മാരുന്നു നമ്മൾ തമ്മിൽ തമ്മിൽ ആളുകളെ കാണാതെ പോലുവേ ഞാൻ എന്റെ ഹസ്ബൻഡും ആണ് എന്റെ ഹസ്ബൻ്റിന് രണ്ട് വട്ടം വന്ന് നമ്മളങ്ങനെ ഗൾഫ് പോണ അത് ഓക്കെ എങ്കിലും കൂട കിടന്ന ഒരാള ഒരു പിറ്റേ ദിവസം മുതല് രണ്ടാഴ്ച ഒരു മാസം വരെയൊക്കെ തമ്മി കാണാത്ത വിധം നിന്നന്നൊക്കെ പറയുമ്പോ അത് ഓ ക്കുപോ ഇപ്പൊ ഒരു മനസ്സിനൊരു വിങ്ങല എത്രയോ എത്രയോ പേര് ഇന്ന് കണ്ട എത്രയോ പേര് നാളെ കണ്ടില്ല ഞാൻ ഈ കൊറോണക്ക് തൊട്ടു മുൻപ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചായിരുന്നു തിരിച്ച് അ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പ അദ്ദേഹം മരിച്ചെന്ന് പറയുന്നു അന്നേരം ആ അന്നേരം അതൊക്കെന്ന് ഭയങ്കര ന്താ അവൻ വല്ലാത്തൊര്
ഉം ദെവം കാത്തതാ ഇല്ലായിര്ന്നെങ്കി എല്ലാം കൂടെ അടിച്ച് പോകെയ്നി
എന്തോ എങ്കിലു ഒരുപാട് മരണം സംഭവിച്ചില്ലെ
ആ മരണം ഒരുപാട് സംഭവിച്ചു നമുക്ക് പേടി ച്ച്ട്ട് നമുക്ക് വെളി എറങ്ങാൻ പറ്റത്തില്ല അതുവല്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം പട്ടിണി നമുക്ക് ഒരു സാധനം കഴി ഇപ്പം അപ്പർത്ത്ന്നും ഇപ്പർത്ത്ന്നും വീട്ടിന്നൊക്കെ വാങ്ങിക്കണെ തന്നെ നമ്മക്ക് അറിയത്തില്ല ആർക്കാ പനി എന്തുവാ പനി നമുക്കിനി ചെന്ന അവര്ക്കും ഉണ്ടായെന്ന് പറയും
നമുക്ക് നിക്ക പ്പ പൊർത്തോട്ടൊ ങ്ങാ പറ്റോ? ഒരു അസുഖം വന്നാ അത് എന്തൊക്കെ തയ്യാറെടുപ്പൂടെ പൊർ ത്തോട്ടെറങ്ങാം പറ്റും. ത്തോളു ഉം അള്ള അതൊക്കെ ഇപ്പ ആലോച ഇതൊക്കെ നമ്മള് ഫേസെയ്തല്ലോ ന്ന് ചിന്തിക്കും.
ഈ കൊറെേ വർഷം കഴിയുമ്പോ പിള്ളേർക്കൊക്കെ പഠിക്കാൻ കാണും. അപ്പ അവരിങ്ങനെ ആലോചി മാസ്ക് വെച്ച് ആൾക്കാർ നടന്നോ ആ അന അവർക്കത് കഥയായിരിക്കും.
പിന്നെ അവര്ക്കൊരു നല്ലടെ അല്ല നീ ഇപ്പൊ അവര് ചെലപ്പോ ഇതിനപ്പുറാണോ ഫേസെയ്യുന്നേന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിതെങ്കിലേ നം അവരിക്ക് നി ഏ
വെച്ചായിരിക്കും അവര് നടക്ക്ന്നെ. അപ്പൊ അവര് മാസ്ക് ഇല്ലാതെ നടന്ന നമ്മളെ ഓർ
ഓർക്കും അങ്ങനെയും വരും. അങ്ങനെ വരാൻ സാധ്യതണ്ട്. ഇപ്പൊ നീ ഇപ്പൊ ഏതോ ഷിഖല്ലേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വര്ന്ന്. ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയില്ല വാർത്ത. അവിടെ ഇവിടെക്കെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ചെറിയൊരു രീതിയിലൊക്കെ പോകുന്നു. പിന്നെ എന്തായാലും ഈ വന്നവരിക്കൊന്നും വലിയ കലിപ്പില്ലാതെ പോയോന്നൊണ്ട് അങ്ങനെ ന ഏവിടെ സ്ഥല ഏത് സ്ഥലത്ത് നമ്മളെ ഏത് രാജ്യത്ത് വന്നാലും നമ്മളെ കേരളത്തെ തൊട്ടട്ടെ അത് പോത്തോള്
ഉം അതെ അതെ അത് കറക്റ്റാ നമ്മളെ
ത്തെത്തോടാതെ ഒരു കാര്യവും ഇല്ല എന്ത് കാര്യമാണെങ്കിലും എന്ന് വെച്ചാ നമ്മളെ ഇവിടത്തെ ഇവിട് തോള്ളോരൊക്കെ ഒരുപാട് പുറമേയും ഇല്ലാത്ത സ്ഥലങ്ങളില്ലാ എ ല്ലാ രാജി വെക്കാനെങ്കി
ഉം അതെ ഇപ്പം ദാണ്ടെ അടുത്തൊരു അസുഖം വന്നിട്ടു ണ്ടല്ലോ ആ അസുഖം ബാധിച്ച് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് പിന്നെ മറ്റേ എ എച്ച് വൺ എൻ വൺ
ആ ആ കൂടുന്ന അയ്യോമഴസമയല്ലേ അന്നേരം വരും യെച്ച് വണ്ണ് എൻവണ്ണ് മറ്റ്ല്ലെ ഇല്ല അതിന്റെയല്ലേ എലിപ്പനി ബ അങ്ങനെയാണാ എലിപ്പനീടെ അല്ലേ
ആ ആ ഈ മഴ സമയത്താകുമ്പോ ഈ അസ് ഖങ്ങളെ എണ്ണവുംകൂടും
ഉം അതുപോലെ തന്നെ ഈ വവ്വാൽ ഒരു സമയത്ത് മ
ആ ആ ആആ ആ അതുണ്ടാ ന്നെനിക്കും വായി കിട്ടുന്നില്ല എങ്കിലും ആ ഗി പ്പ അള്ളോ അതും നമ്മള ഇവിടെ കേരളത്തി കെടന്ന്‌ വെളഞ്ഞല്ലെ എന്നാലതൊരു സ്ഥലത്ത് വന്ന് അവിടെ കോട്ടയോ ഏതാ അങ്ങനെ ഏ ത് ഒര് ഏരിയയിലങ്ങട്ട് വന്നങ്ങ് മാറി
അതും അല്ല നിപ്പയൊക്കെ വരാതിരിക്ക അല്ലല്ല നിപ്പ പിന്നെ വരുത്താതിരിക്ക നമ്മള് ശ്രമിച്ചാ മരി കാരണം നമ്മൾ അവിടെ ഇത് കഴി ന്റെ ബാക്കിയൊന്നും കഴിക്കാതെ അങ്ങനൊക്കെ ഇരുന്ന് അതങ്ങ് വരുതാ
ആ നമ്മുക്ക് ഈ ആ് നിപ്പ വക്കാന്ന് പറഞ്ഞാ നമ്മുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാ അത് ഈ ഈ പരങ്ങളിൽന്നൊക്കെ വരുന്നത് വവ്വാലിൽ നിന്നന്ന് വരുന്നത് നമുക്ക് പരിധി ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു മറ്റേ കൊറോണയെന്ന അങ്ങനെയ അല്ലല്ലേ അതൊക്കെ വല്ലാത്തെയായിരുന്നു ഉം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിരുന്നു അസുഖങ്ങളും ഉണ്ടാണെങ്കിലും മനുഷന്മാരിക്ക് ജോലിക്ക് പോകൻ പറ്റോമായിരുന്നു, നിത്യവൃത്തിയൊക്കെ കഴിഞ്ഞു പോന്നവന് ഇക് ഓകെഭയങ്കര ബുദ്ധിമുട്ടായി നമ്മള് നമ്മളൊക്കെ ഒരുവിധം ത തട്ടി മുട്ടിയൊക്കെ അങ്ങ് എത്തി, പക്ഷെ നമ്മള്അതില് വീണിട്ടുണ്ട്. ബിസിനസ് ഒക്കെ ഉള്ളവരൊക്കെ അതില് വീണു
ഉം അത് ശരിയാണ്
നമ്മൾ അതിലൊരു അടിപറ്റിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, കടയെ ക കടയൊന്നും തുറക്കത്തില്ലാരുന്നല്ലോ, ഒരു മാസം ര ഒറ്റ മാ ഒരു മാസം.
പിന്നെ ആ സമയത്ത് ഭാഗ്യത്തിന് കിറ്റുകളൊക്കെ വിതരണം ചെയ്ത് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് പിടിച്ചു നിന്നത്.
പിടിച്ച് നല്ല അന്ന് പിന്നെ ഈ എല്ലാരേലും ഒരു ഒരു സ നീക്കിരിപ്പ് ഉണ്ടായിരുന്നു. കൊഴപ്പഇല്ലായിരുന്ന് അതൊക്കെ കയ്യിൽ നിന്ന് വിട്ട് തീർന്ന് തുടങ്ങിയപ്പോ പിന്നെ എന്തായാലും കൊറോണങ്ങ് മാറി മാറി വന്ന്.
ആഹ് പിന്നെ ഈ ഡെയിലി
ങഅ ഈ കിട്ടുന്നത് കുറഞ്ഞപ്പം ആൾക്കാരിക്ക് ബുദ്ധിമുട്ട്, അതിനു ശേഷം
അതെ അതുമല്ല ഈ ക കാഷുകാർക്ക്എന്നും കൊഴപ്പമില്ല നമ്മളെ പോലെ പാവങ്ങൾക്കല്ലേ എന്നും ബുദ്ധിമുട്ട്
പിന്നെ ഇച്ചിരി പിടിച്ച് നിൽക്കാൻ പറ്റിയത് പലരിക്ക് കടക്കാരിക്ക ഉള്ളത് കൊണ്ട്. നിത്യ നിത്യ ഉപയോഗം സാധനം വിൽക്കാൻ നിൽക്കുന്നോരിക്കൊക്കെ, ഞങ്ങക്ക് തുണി കച്ചവടമൊക്കെ അന്ന് തുണിയും മണിയൊന്നും ആരിക്കും വേണ്ടേ താനും.
ആഹ് എടാ ഞാൻ വിളിക്കാവേ
ഓ ഓ ഓ ഓ ങഅ